ആ
ഹലോ ആഹ എന്താ കടിയൊക്കെ ഉണ്ടാക്കി
കടി എന്താ കയ്യറൊട്ടി പറിം ഇങ്ങളാ അത് എത്തെ തല്ലേ അരിപ്പൊടി
ആഹ് ആഹ്
നമ്മള് പത്തിരിക്ക ഉണ്ടാക്കണം അതുപോലെ അരി വെള്ളം ചൂടാക്കി ഉം ഉപ്പിട്ടിട്ട് തേങ്ങായും ചിരകി അരി അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കും പാകത്തെ തില് ആ ന്നട്ട് പിന്നെ അത് പിന്നെ ഉരുറ്റം ആ അല്ലല്ല അത് വാട്ടിയെടുക്ക താ വള്ളത്തില്
അല്ല വെള്ളത്തി വാട്ടീട്ട് പര്ത്തീട്ട് പൊരിക്കണോ ചെയ്ണ്
ആ അല്ല പൊരിക്കൂല അത് നമുക്ക് ഹെൽത്തിയല്ലല്ലോ എണ്ണേൽ ഇട്ടിട്ട് പൊരിക്കൂല അങ്ങനെ ചെയ്യുന്നവരുണ്ട്ട്ടോ ഞാൻ ചെയ്യാറില്ല അല്ലെങ്കി പിന്നെ നമ്മളിങ്ങനെ പത്തിരിപ്രസ്സിൽ ചെറിയ ആ ചെറുതായിട്ട് അമർ വായില് ഒട്ടിപ്പിടിക്കരുത് ട്ടൊ ലെവല് നമ്മൾ വെള്ളല്ലാതെ കുറച്ച് കൊ കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പത്തിരിപ്പ അഹ് ഇതില് എണ്ണല്ലാതെ ചുട്ടെടുക്കും
അഹ് ആഹ്
ഉം പത്തിരിനകായിം പോച് കൊറച്ച് കട്ടിണ്ടാവും തേങ്ങായും ഇതൊക്കെ വരുമ്പോ
ആഹ് അതന്നെ ഇവിടെ ഇവിടെണ്ടാക്കൽണ്ട് ആഹ് കൈപ്പത്തിരിന്നൊക്കെ പറയും ഇവിടെ ഞങ്ങളെ നാട്ടിൽ
ട്ടിപ്പത്തിരി ആഹ് അതന്നെ പിന്നെ അല്ലെങ്കി പിന്നെ നമ്മളെ പൊടെന്നെ വട്ടല ഉം അതിനകത്ത ആയാലും
ട്യൂബിലുണ്ടോ
ഇല്ലല്ല ഞാനോ?
ഏഹ്
ഇല്ലല്ല
ഉം ഉം ങ്ങലം ഇതേ മാര്തെ സൗണ്ട്ള്ള ഒരു താത്ത യൂട്യൂബിലുണ്ട് അഹ് ഏത് മ്മ മലപ്പുറം താത്തരെ
ആഹ് മലപ്പുറന്താത്തെ
ആഹ അതേമാരി സൗണ്ട് നമ്മളെപ്പോഴും ഫുഡക്കെ ണ്ടാക്കിട്ട്ങ്ങനെ കാണിച്ച്ണ ഒരാത്തണ്ടല്ലേ
അതെന്നെ കൈ മാത്രം കാണും
ആഹ് അതന്നെ അതന്നെ
ഉംം അത് അവിടെ അതൊരു നാടൻ വർത്താനല്ലേ
ആഹ് അല്ല അതിനൊക്കെ ഒരു സൗണ്ട് പോലെ തോന്നി പെട്ടന്ന കണ്ടോ
അത് ശരി ഞാൻ ഈ വട്ടയില അങ്ങനെ വട്ടയിലേല് പരത്തിയാലോ നല്ലതാ
പിന്നെ
ഉം ചില സമയത്ത് അതെടുത്ത് ചട്ടിൽ ഇട്ടിട്ട് പിന്നെ ആഹ് ഇല അങ്ങട്ട്എടുക്കും അയ്ന്റെ മോളീന്ന് എന്ത സൗണ്ട് കേൾക്ണേ
ഏഹ്
എന്തെലും പണിയിലാണോ സൗണ്ട് കേൾക്ണ്
ആഹ് ചെറിയൊരു പണിയിലായിരുന്നു അത് കഴിഞ്ഞ്
അങ്ങനെ അത്ണ്ടാക്കി പിന്നെ ഇന്നലെ ചിക്കനായിയിരുന്നു കറി അപ്പൊ അതിന്റെ കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ- കറി ഉണ്ടാക്കേണ്ടത് അപ്പൊ മദ്രസ വിട്ട് വന്നപ്പോഴേക്ക് വേഗം അത്- അത് കൊടുത്തു വാരി കൊടുക്കണം അല്ലാതെ അവിടെ ഇട്ട് പോകും അ അത് അതിൽ വായിൽ വച്ച് കൊടുക്കാൻ നിക്കായിരുന്നു
അത് ശെരി ഇവിടെ ഉണ്ട് ചിലപ്പോൾ ഒരു വരി കൊടുക്കണം ചിലപ്പോൾ
ആഹ ആഹ് വാരി കൊടുത്തില്ലെങ്കിൽ നമ്മള് വിട്ടുകൊടുത്താൽ അത് അവിടെ വെച്ച് പോകും പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവലല്ലോ കഴിച്ചിട്ടില്ലെങ്കില് ആ ഇപ്പൊ ഒമ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ട് എല്ല ഭക്ഷണം ഇല്ലേ എന്നാ ഒന്നും കഴിക്ക അങ്ങനെ ഞാൻ ഒരാഴ്ച്ച ഇപ്പൊ നോക്കി കഴിഞ്ഞ ആഴ്ചയില് അങ്ങനെ അന്ന് മാറ്റാൻ വേണ്ടി നോക്കി പക്ഷെ- അപ്പൊ ഇങ്ങോട്ട് ആകെ അങ്ങോട്ട് ക്ഷണിച്ചു അല്ല തന്നെയില്ല ആള് പിന്നെ ഒന്നും കൊടുക്കാതെ വന്നപ്പോ ക്ഷീണിച്ചു മുഖൊക്കെ ഇങ്ങോട്ട് നീണ്ടു വന്ന് അതില് പിന്നെ ഞാൻ പിന്നെ തുടങ്ങി സ്കൂള് കൊണ്ടായാല ഒറ്റയ്ക്കണല്ലേ കഴിക്കുന്നത് പക്ഷെ ഇവിട്ന്ന് കഴിക്കൂല
അപ്പൊ എന്താണാവോ അവിടുന്ന് കഴിക്കാത്ത്
ഉം മടി അത് അവിടെ ഇടുക പിന്നെ-
ആ സ്കൂളിൽ അങ്ങനെ ആരെങ്കിലും ടീച്ചർമാർ ചീത്ത പറയും എന്നുള്ളത് അറിയാം പിന്നെ അതായി പേടി ഇല്ലാതെ തിന്നു ആഹ് ആഹ്
ഉം ഇത് ഇങ്ങനെ ഞാൻ വാരി കൊടുക്കുമ്പോ കയ്യിയില് ഫോൺ ആയിരിക്കും കേട്ടോ
അത് അതല്ലായിടത്തും തന്നെയാണ് കയ്യിയില് ഫോണ് തന്നെയാണ് ഫോൺ ഇല്ലാത്ത പരിപാടി ഇവിടെ ഇല്ല അപ്പോയെങ്ങാണ്ട് തിന്നു ഇങ്ങനെ പോവും
ആഹ് അതാണ് അത് അറിയാതെ പറയും അതാണ് ഈ മേല് പിടിക്കാത്തെ എന്നൊക്കെ പറയും ഞാന്
ഉം അത് ശരി തന്നെയാണ് അപ്പൊ എത്ര കഴിച്ചിട്ടും കാര്യയില്ല മേല് -
ആഹ് ആഹ് അത് അതിലോട്ടലല്ലോ നോക്കണത് ശ്രദ്ധ ശ്രദ്ധ ഫോണിലെ -
ആഹ് നമ്മള് ഭക്ഷണം കഴിക്കണത് എന്ത്‌ ആ അതൊന്നും അറിയണ്ടാവില്ല അവര് ഏരിവോ പുളിയൊ അതൊന്നും അവരറിയില്ല അവര് അതിങ്ങനെ കഴിച്ചു പോകും അപ്പ നമ്മള് എത്രയെണ്ണം കൊടുത്ത്- കൊടുത്താൽ അവർ കഴിക്കൂ അപ്പൊ പിന്നെ ഞമ്മള് കൊടുക്കണെന്ന് എണ്ണം ഒന്നുയില്ല അപ്പൊ പക്ഷെ നമ്മളങ്ങനെ- കൊടുത്തിട്ട് കാര്യമില്ല മനുഷ്യന് ഫോൺ ഇല്ലാതെ ഒന്ന് കഴിച്ചാലും മതി ഒന്ന് തിന്നാലും മതി അപ്പൊ അത് ശരീരത്ത് പിടിക്കും ഇത് നമ്മള് എത്ര കൊടുത്തിട്ടും കാര്യയില്ല
ഉം ആ ഫോണില്ല ഫോണ് ഇല്ലാതെയൊട്ട് കഴിയൂല്ല ഫോണ് വേണം അപ്പൊ അത് ഇങ്ങനെ അറിയാതെ പോവണേ
ആഹ് ആഹ് ആഹ് ആഹ്
എങ്കിലേ എന്തെങ്കിലും കഴിക്കട്ടെ വിചാരിച്ചട്ട് അങ്ങട് കൊടുക്കും പിന്നെ ആ സമയത്ത് മാത്രേട്ടോ ഫോണ് കിട്ടുള്ളൂ എന്റെ കയ്യിൽ നിന്ന്- അതാണ് പിന്നെ പറയാനുള്ളൂ അല്ലാത്ത കൊടുക്കൂല കിട്ടൂല അതേൽ ഇങ്ങനെ വരും എന്റെടുതക്ക് കഴിഞ്ഞോ കഴിഞ്ഞോ ചോയ്ച് ഇന്ന് പോണന്നെല്ല പറിയും ടി വി ഉണ്ടാോ പിന്നെ ഞാൻ കേബിൾ കട്ട ആക്കാതിരിക്കണുന്നത് കേബിള് ടി വി കണ്ടുകൊണ്ടിരിക്കും അതിന്
ആഹ് ഇവിടെ ഉണ്ട് കേബിൾ ഉണ്ട് അത് കാരണ കേബിൾമക്ക് കൊട്ത്ത് അങ്ങട്ട് പൊക്കോളും ഞാൻ പറയ്യും ടി വി ഇരുന്ന് കണ്ടോളി അതാവുമ്പ പിന്ന വലിയെ കൊയപ്പം ഇല്ല ഫോൺ മ്മേ കളി ഏറ്റവും നല്ലതന്ന പറയുന്നേ
അല്ല അപ്പൊ അവൾ അത് കാർട്ടൂന്നൊക്കെ കാണാൻ ഇരുന്നൂറ്റ അമ്പത് രൂപ കൊടുത്ത് എന്റെ ഫോണിന്റെ റീചാർജ് ചെയ്യാൻ നൂറ്റി തൊണ്ണറ്റിെട്ടുള്ളൂ ബി എസ് എൻില് അതിക്ക് റീചാർജ് ചെയ്യുകണെങ്കിൽ ഇരുന്നൂറ്റി അറുപതാണ് എന്നാലും വേണ്ടിനില്ല
നെറ്റ് ഒകെ കിട്ടോ കേട്ടോ
ആഹ് അൺലിമിറ്റഡ് അല്ല ഒരു രണ്ട് ജിബിയ ഒക്കെ ഉണ്ട് തോനിണു
ആഹ്
ആ പക്ഷെ നമ്മള ഒരു ദിവസം രാവിലെ ഫുള്ളായിട്ട് യൂട്യൂബൊക്കെ കാണാണ് എന്ന് രാത്രി കിടക്ക കാരണം രു വൈകുന്നേരം ആവുമ്പോയേകും നെറ്റ് തീരും
ഏഹ്
അല്ലാതെ നമ്മൾ എവിടേലും പോവാ അല്ലെങ്കി ഫോൺ വല്ലാതെ എടുത്തിട്ടില്ലാ ഉണ്ടങ്കി ന്റൽ നെറ്റ് ണ്ടാവും രാത്രി വരെ ഉണ്ടാവും പിന്നെ മോളെ ഫോണില് ജിയോ ആണ് അത് അൺലിമിറ്റഡ് ആണ് അപ്പൊ കഴിയാവുമ്പോ ഞാൻ അയ്‌ന്ന് വൈഫ്ഐ എടുക്കും എടുക്കും അഹ് കയ്യണേ സ ആഹ് കയ്യണേ സമയത്ത് പിന്നെ പകല് അവള് ആഹ് അവൾ വീട്ടുണ്ടാവലോ അപ്പൊ ഞാൻ എന്തയും എന്റെ നെറ്റ് ഓഫ്‌ അകിട്ട് കഴിയുന്നതും വൈഫൈെ വലിക്ക പിന്നെ ഞാൻ കടക്കാൻ നേരത്തെ അവള് വേ റൂമിലാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്റെ യൂസ് നെറ്റ് അപ്പ യൂസ് ചെയ്യും ആഹ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത പൊണു അത ഞാൻ പറയ എന്റെ ഫോണിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട്ള്ളു കേബിളിന് ഇരുന്നൂറ്റ അറുപത് കൊടുക്കണം എന്നിട്ട് അത് കട്ട് ചെയ്യാതിരിക്കണത് അതുകൊണ്ടാണ് എന്നാ കൊറച്ച സമയം അങ്ങനെ പോട്ടെ വിചാരിച്ചിട്ടേ ഫോണില അങ്ങനെ വരൂലല്ലോ ഫോണ് കിട്ടൂല ഫോൺ എന്റെ അടുത്ത് നിന്ന് അല്ലാത്ത സമയത്ത് എൻന്റെ കൈൽന്ന ആയിരിക്കും
അതന്നെ അപ്പൊ ഫോണിന്റെ ആവശ്യല്ലേ അപ്പ ആ ടി വി കണ്ട അവിടെ ഇരുന്നോളൂ
ആ് അവിടെ ഇരുന്നോളും അതാണ് അപ്പൊ പിന്നെ കട്ടാക്കാതിരിക്കാണ് ഞാൻ ഞാന അയ്‌ന്റെ മുന്നിലേ കാറില്ല ടിവി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് അല്ല എപ്പലേലും എന്തേലും ന്യൂസ് ഇപ്പോ റിസൾട്ട് അറിഞ്ഞ സമയത്ത് ഒക്കെ നോക്കി ഇരുന്നു അല്ലാതെ പബ്ലിക് പ്ലസ് ടുവിൻന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് പിന്നെ എലക്ഷന്റെ റിസൾട്ടിന്റെ സമയത്ത് ത്അങ്ങനെപ്പൊന്നതേർന്നല്ല അല്ലാതെ ഞാൻ അയ്‌ന്റെ മുമ്പി ലിരിക്കാറേ യില്ല ഫോണിലോക്കാന്നല്ലാതെ പിന്നെ കാണുന്നൊരു പ്രോഗ്രാമാണാകൊരു ബിഗ്ഗ്‌ബോസ് വർഷത്തില് ആ അത് കാണുല്ലാ.. വർഷംകാണും അതിനാണാ ഫോണ് ഞാൻ ടി വി ഇരിക്ക അയ്ന്റെ മുമ്പിലിരിക്കല് ഒരു മണിക്കൂറ് അല്ല അത് കയ്ഞ്ഞാ കയ്ഞ്ഞും ചെയ്തു. ആഹ് കാണാറുണ്ടോ?
ഞാന് വല്ലപ്പോഴൊക്കെ കാണാറ്ണ്ട് ഇന്ന് ഞാന് ഇന്ക്കങ്ങൻത്തെ പ്രോഗ്രാമ് കാണായികല്ല മ് ഞാന് വടെ കൂടുതല് ക്ക്സിൻമ കാണണാ ഇഷ്ട്ടം
ഏഹ് അഹ്
ഏഹ് സിനിമ കാണും ഇന്ക്ക് ഇഷ്ട്ടാ സിനിമ കാണണത് അതും എല്ലാ പടങ്ങളുല്ല്യാട്ടാക്ക് നല്ല സി കോമഡി പടങ്ങളക്കെ ഇണ്ടങ്കി ഇര്ന്ന് കാണും അയ്ന് മക്കളൊക്കെ സ്കൂള് പോയാ പിന്നെ വെറുതെ ഇരിക്കല്ലേ അപ്പഈ മൊബൈലില് കൂടുതല് കളിക്കണക്കാളും നല്ലയ് ഞാവിചാരിക്കും യേ ടിവിര്ന്ന് കാണാണ്
എങ്ങനെ
മൊബൈല് കൂടുത ളി ക്കാൻ കാണണം നല്ലത് ടിവിൽരുന്ന് കാണാനിക്ക് മൊബൈലിൽ കൂടുതല് കളിക്കാക്കാളും നല്ലത് ടീവിര്ന്ന് കാണാന്ന് ഇന്ക്ക് മൊബൈലിലപ്പ കളിക്കാൻ നിൽക്കൂല അപ്പൊ കൊറചേരര്ന്ന് സിനിമകാണും മക്കള് സ്കൂള്ക്ക് പോയാലെ
മൊബൈല ടിവീലാ കാണാ?
ആഹ് അപ്പൊ ടി വി ഇരുന്ന് കാണ ഇപ്പൊ മൊബൈലില് വല്ല ഇക്കൊക്കെ തലവേദന ഇള്ള ആളാണ് അപ്പ ഞാൻ കൂടുതലു മൊബൈലി ഇങ്ങനെ നോക്കാറില്ല
അല്ലാ അപ്പടീമോബൈ ഈ യൂറ്റൂ ബ്ന്ന് ഈത്ട്തങ്ങട്ട് കണക്ഷൻ കൊട്ക്കലാണോ ടിവീലേക്ക് അങ്ങനേ ണോ കാണ്ന്ന
അല്ലല്ലാ ടീവീ ല് കേബിള്ണ്ട് കേബിള് കണക്ഷനാണ് ആഹാ അതിന് വരുന്ന സിനിമകാണാണ്ട്..
ആഹ്
ഇനിക്ക്പിന്നെ കൂടുതല് മൊബൈല് നോക്ക്മ്പൊ ഇൻക്ക് തലവേദനമ് തലവേദന വേഗം വരും നമുക്ക് ഫോണ് കാണുമ്പഴെ ക്ക് തലവേദനവരുമ്പക്കക്ക് കൊറച്ചേരക്ക കണ്ടയിഞ്ഞപിന്നങ്ങ് തലവേദന കൂടും അപ്പൊ ഞാവേ ടിവിര്ന്ന് കാണുംവെറുതെ ബോറടിചിരിക്കണക്കാളും നല്ലത് അതല്ലേച്ച്ട്ട് കാണും അതാവുമ്പോ ഞമ്മക്ക് വല്ല്യതല ചെയ്തില്ല്യല്ലോ
ആഹ് ഇല്ലള്ളാ അല്ലത് അതാണ്ക്ഷെയ്ന എനിക്കത് മാറ്റാകയ്യിണില്ല എന്റെ അ ഞാനെപ്പളും ഫോണിലാനോക്കാ
ആഹ ഇപ്പധികം ഫോണിന് നോക്ക ഇക്കാപറ്റ്ണില്ല ഇക്കധികം ൻ പറ്റണില്ല പിന്നെ കട്കുമ്പളെ പിന്നീം കൊറച്ചേരം ഫോണില് കാണൊള്ളു അതൊരു പത്ത് പയ്ന ഇജിം അരരര ഒരരമണിക്കൂറണ്ടയ്ഞ്ഞാല് ഇക്ക് തലവേദന ട്ങ്ങുംഅപ്പ അയ്യോ വേണ്ട മതി കെട്ന്നൊറങാന്ന് ക ഉറക്കം കിട്ടൂല്ല്യാ അങ്ങനാ യിട്ട്പിന്നെ മൈ ഗ്രെ ആഹ മൈഗ്രെ മൈ ഗ്രീന്ണ്ട്
ഉം നെനി ക്കൂണ്ട് ഞാനെ ഫോണ് കണ്ട്ന്ന് വെച്ച് ച്ചിട്ടില്ലാ അന്താ ചെല സമയങ്ങളിലൊരു ടെൻഷനൊക്കെ വരാ അല്ലെങ്കിഅമ്മള് പൊറ
ആഹ് അതെ പൊറത്ത്പോവുമ്പമുക്ക് പ്രേത്യേകിച്ചറിയാം ബസ്സ്യാത്രയൊക്കെ ചെയ്യിമ്പ പ്രത്യേകിച്ചി ഒരും ഇൻക്ക് തീരെ പ ബസിൽലൊന്നും കേറാൻ തന്നെ വൈക്കൂല ഇക്ക് ദേഷ്യാണ് എടുക്കെങ്കിലും യാത്ര ചെയ്യണതന്നെ. കാരണം യാത്ര ചെയ്ത് വന്നാ ഞാൻ പിന്നെ പറ്റ കിടക്കും പിന്നെ തീരെ എണീക്കാൻ വഴിക്കൂല ഉം
ഓഫാക്കി ഇര്ട്ടാക്കികിടക്കല.
ആ അത്തന്നെ എല്ലാരേം അവസ്ഥ അങ്ങനത്തന്നെ ഞാനും ഇക്ക്‌ വല്യ മടി പിന്നെ അത് കാര്ണം എവിടക്ക് പോകാനും മടിയാണ് പിന്നെ മോനായിട്ട് പിന്നെ പോവാന് വെയ്യത്ത കാർണം ഞാൻ പിന്നങ്ങനെ നിക്കലുല്ല്യ എവിടേക്കും പോവാൻ
പോവാറില്ലല്ലേ
ഉം ഉം മോനെ ഇടുത്ത് പോകണ്ടേ ഇടുത്ത് കൊണ്ട് നടക്കണ്ടേച്ച്ട്ട് പിന്നെ. ആള് നല്ല വെയിറ്റുള്ള ആളാണ് പ്പൊ അവനെ ഇടുക്കാനും എനിക്ക് വെയക്കൂല്ല പഴയമായിരൊന്നും
ആ അപ്പൊ സ്കൂളില് ഈ വീൽചയർ തന്നെയാണോ ഇരിക്ക?
അല്ല സൈക്കിളാണ് ഉള്ളത്. ആ സൈക്കിളല്ല സെ അവ സൈക്കിള് അവന്റെ ക്ലാസ്സിലേക്ക് കയറ്റുഓൻ.
ആണോ കേറാൻ കയിയോ ന്നിട്ട് അതി തന്നെയണോ ഇരിക്ക
ആ് അ അവിടെ സൈക്കിള ഇവിടെ ഇരിക്കും ബെഞ്ചിലിരിക്കും സൈക്കിൾമെന്ന് ഇറങ്ങിയിട്ട് ബെഞ്ചിലിരിക്കും പിന്നെ കൂട്ടുകാരന്മാര് സാധാ സൈക്കിള്ളാ നമ്മളെ. സാധാ സൈക്കള് തന്നെ ആ അതാണ്ല്ലാ അത്ഭുതം ഓൻ നടക്കാൻ പറ്റില്ലെങ്കിലും സൈക്കളവൻ ചോട്ടണ്ടല്ലോന്ന് ചോയിക്കും എല്ലാരും
അപ്പൊ അതെങ്ങനെ കാല് കാലിന് എന്താ വളവാണോ?
വളവല്ല ബല കുറവാണ്
ആഹ്
ഉം ഒൻക്ക് നട്ടലിന് മുഴയിരുന്നേ അപ്പൊ അത് ഓപ്പറേഷൻ കഴിഞ്ഞ്. പിന്നെ അതങ്ങെ ആ ഓപ്പറേഷത്തിന് പിന്നെ അങ്ങന
ഇപ്പോ മ മറ്റേ പ്രശ്നൊന്നുല്ലല്ലേ നട്ടല്ലിന്റെ അത് ശരിയായോ
ആ അത് അതണ്ട് നീർന്നിട്ടില്ല നട്ടെല്ലിന് മുഴ ആയിരുന്നു ആ മുഴ മാറി അത് കൊഴപ്പമില്ല.
അപ്പൊ വീട്ടില് എങ്ങനെ ഈ സൈക്കിൾന്ന് എറങ്ങിയാല് ഉ അവന് നേരെ നടക്കൂല മുട്ട് കുത്തിട്ടാണ് അല്ലേ ആഹ്
നട നടക്കൂല്ല ഇപ്പന്നെ ഫിസിയോതെറാപ്പി ഇങ്ങനെ ചെയ്യണണ്ട് കൊറെേ ആയി ഫിസിയോതെറാപ്പി ചെയ്യണ്ട്.
മാറ്റം വരും എന്താ പറഞ്ഞിട്ടള്ള നടക്കാൻ കഴിയുവോ
ആ നം നടക്കാൻ പറ്റുംന്ന് പറയും നടന്നിരുന്നു ഓൻ ഇടക്ക് പിന്നെ വെയ് റ്റു കൂടിയപ്പോ പെട്ടെന്ന് നടക്കാതായി
എന്ന വെയിറ്റ് കൊറച്ചോക്കിക്കൂടെ?
ഉ വയിറ്റ് കൊറക്കാൻ ശ്രമിക്ക്‌ണ്ട് പക്ഷെ അങ്ങട്ട് വെയിറ്റ് കുറയണില്ലാ ചെലപ്പോ ഡോക്ടർമാർ പറഞ്ഞ് ഇപ്പൊ ഈ സമയത്തിന് ഓന്റെ
ഉം
ശരി എന്നാ ട്ടാ
ആഹ് ശരി ശരി എന്നാ പിന്നെ